ആ കേൾക്കാം
ഓ ഓക്കെ നിങ്ങള് പറഞ്ഞതുപോലെ നമുക്കിനിയൊരു സോഷ്യൽ മീഡിയ എന്നൊരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാം അല്ലെ തുടക്കം നിങ്ങ തുടങ്ങുകയാണെങ്കിൽ അനെ
ഒക്കെ അപ്പൊ എന്താപറയാ സോഷ്യൽ മീഡിയ ശരിക്കും ഇതിൻ്റെ ഒരു നമുക്ക് എനിക്കൊന്നു ഇതിനെ കുറിച്ച് നമുക്കൊരു സംസാര രീതി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതിന്റെ നല്ല വശവും മോശവശത്തെ കുറിച്ചും സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് നല്ല വശങ്ങളിൽ തന്നെ തുടങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിറെ നല്ല വശങ്ങൾ എന്ന് പറയാൻ എന്താണ് കുറച്ച് വളരെ കുറച്ചും ഇതിന്റെ ദോഷവശങ്ങൾ വളരെ കൂടുതലുമാണ് ഏതൊരു ടെക്നോളജി ആയാലും അല്ലെങ്കി നമ്മുടെ കാലഘട്ടത്തിൽ വളർന്ന് ഇപ്പോൾ മൊബൈൽ ഫൊലെ എന്താപറയാ പല സംഭവങ്ങളും പല ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളും വളർന്ന് വരുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതിനേക്കാളേറെ ദോഷങ്ങളുമുള്ള ഒരു സംഭവം കൂടിയുണ്ട് അപ്പോ ഈ സോഷ്യൽ മീഡിയ എന്നതിന്റെ എന്താണ് ഒരു ഉപയോഗം അല്ലെങ്കിൽ എന്താണ് ഇതിനു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നെ എനിക്ക് തോന്നുന്നു എന്റേരു സംഗ്രഹം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്റ്റോരു ഒരു ആലോചന ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവം ശരിക്കും നമ്മൾക്ക് എന്താണ് ഒരു വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകൾ അങ്ങോട്ടും പരസ്പരം കൈമാറുക അല്ലെങ്കിൽ അകലെയുള്ള പലരുമായിട്ടും നമ്മുടെ ബന്ധം ഒന്ന് കൂട്ടി കൂടുതൽ സ്ട്രോങ് ആയി നിലനിർത്തുക എന്നുള്ളൊരു രീതിയാണെന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഏറ്റവും എനിക്കൊരു പോസ്റ്റ് ടീവായിട്ട് പറയാനുള്ളത് ഇപ്പ പ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് എന്താ പറയാ ഒരു ഒരു സുഹൃത്തിനെ നമ്മൾക്കൊന്ന് കാണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ഒരു ഒരു എന്താണ് എന്താ പറയുക ഒരു ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ ചെയ്തൊണ്ടിരുന്ന രീതി എന്താന്ന് വെച്ചാല് ഒരു കത്തെഴുതുക എന്നുള്ളതാണ് ചിലപ്പോ നമ്മൾ നാട്ടിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഒക്കെ എടുക്കും ഒരു കത്ത് അവിടെ കിട്ടി അതിനൊരു റീപ്ലേ തിരിച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ളത് അതൊക്കെ പുറം രാജ്യങ്ങളിലേക്കാണ് നമ്മൾ കത്തെഴുതുന്നതെങ്കിൽ ചിലപ്പോ ആഴ്ചകളോളം എടുക്കുന്ന ഒരു പ്രക്രിയയായി മാറും പക്ഷെ ഇന്ന് ഇന്നത്തെ ഒരു കാലത്ത് ആ ഒരു രീതിയൊക്കെ മാറി ഈ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്താണ് ഒരുപാട് അകലെയുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് വീഡിയോ കോള് പോലെ അല്ലെങ്കിൽ മെസ്സേജ് പോയി എപ്പോഴും നമുക്ക് ഒരു കണക്ഷൻ വെച്ചോണ്ടിരിക്കാനുള്ള ഒരു ഏറ്റവും വലൃരു രീതി എന്ന് വേണമെങ്കിൽ ഇതില് പറയാം അതാണെന്നുതോന്നുന്നു എനിക്കൊരു പോസിറ്റീവ് ആയിട്ട് ഇതിനെ തോന്നും അപ്പൊ നിങ്ങൾക്ക് ഇതില് പോസിറ്റീവ് വശങ്ങളെ കുുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്
ആ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ ഞമ്മള് എന്താ നിലവിൽ നമ്മൾ ഈ എ ഐ യുഗം വളരെ നന്നായിട്ട് പുരോഗമിച്ച് വന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതിനെ നല്ല നല്ല ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഇതിനെ എടുക്കാം പക്ഷെ കൃത്യമായ ഒരു പേരന്റിങ് കണ്ടട്രോളോടുകൂടിയാണെന്നുണ്ടെങ്കില് അല്ലെങ്കിൽ നമ്മളൊരു നിരീക്ഷിക്കുന്ന ഒരു നിശ്ചയിച്ച ഒരാളുണ്ട് നമ്മുടെ കൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആയാലും ഇതിനെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും കുട്ടികളെ കയ്യിൽ കൊടുക്കുകാണ് ഇപ്പൊ നിലവില് ചെറുകുട്ടികൾ മുതൽ നിലവിൽ അഥവാ അവരു ജനിച്ചുവീഴുമ്പഴേ പുതിയ ജന്നിന്റെ അവരവരുടെ മൈൻഡിലേക്ക് മൈൻഡ് സെറ്റായിട്ട് തന്നെ വരികയാണ് മൊബൈൽ അതൊരു അനിവാര്യ ഘടകമായിട്ട് നമ്മൾ ഈ ചെറിയ കുട്ടികൾ മുതൽ വന്നു തുടങ്ങയാണ് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും നിലവിൽ നമ്മളെ ഈ ഹെൽത്തൊക്കെ പറയാറുണ്ട് രണ്ടു വയസിന്റെ താഴെ കൊടുക്കൂല്ല അത് കൊടുക്കൂല്ല എങ്ങനെയായാലും ഈ സ്കൂൾ പോവാൻ തുടങ്ങിയാ മുതൽ നമ്മള് ഫോൺ കൊടുക്കുകാണെന്നുണ്ടങ്കിൽ കൃത്യമായ പേരന്റിങ് നമ്മള് ആ കുട്ടികൾക്ക് കൊടുക്കുകയാെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ കുട്ടികൾ നമുക്കെന്തുചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല നല്ല മികവാർന്ന കുട്ടികളാക്കിയിട്ട് നിലവിൽ മാറ്റാനൊക്കെ പറ്റും നിലവിൽ അത്രത്തോളം വികസിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് അപ്പോ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഒരാൾ നോക്കുകയും കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അതിൽ ചെയ്തു കൊടുക്കുകയും അതിനു വേണ്ട നിയന്ത്രണങ്ങളൊക്കെ രക്ഷിതാക്കൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ കുട്ടി വളരെ മറ്റുള്ള വിദ്യാർത്ഥികളെക്കാളും ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും പഠന മേഖലയിലാണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടിക്ക് വളരെ ഉഷാറാവാൻ പറ്റും അതോടുകൂടെ തന്നെ ഏ ഈ ഈ സോഷ്യൽ മീഡിയാന്ന് പറഞ്ഞാൽ പല മേഖലകളും ഉണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഫോൺ കോളുകളിലൂടെ ഇപ്പം നിലവിൽ ഞൊടിയിടെ നമുക്ക് വിഷയങ്ങളൊക്കെ കൈമാറും നിങ്ങൾ പറഞ്ഞ പോലെ മുമ്പൊക്കെ ഗൾഫിലൊക്കെ മറ്റാരെങ്കിലും മരിക്കുകയോ മറ്റോ ചെയ്തണ്ട ആ വിഷയം അറിയണന്നുണ്ടെങ്കിൽ തന്നെ കവറ് കുറേ ആഴ്ചകളൊക്കെ എടുക്കും നാട്ടിലറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കാലം വളരെ പുരോഗമിച്ചു അതിനനുസരിച്ച് ആളുകൾക്ക് കുറേ ടൈം ലാഭിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് നമുക്ക് ഇതിന് കാണാൻ പറ്റും അഥവാ മുമ്പൊക്കെ പല വിഷയങ്ങളും ചെയ്തു തീർക്കാൻ പല സമയങ്ങളും വേണന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെയൊന്നും ആവശ്യമില്ല വളരെ സമയലാഭം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറെ ഫ്രീ ടൈം നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ വളർച്ച കൊണ്ട് നിലവിൽ കിട്ടുന്നുണ്ട്
അതെ ശരിക്കും അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നു ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും നമ്മള ഒരു കൺണ്ട്രോൾ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ശരിക്കും ഒരു എന്താ പറയാ ഒരു മിതമായ രീതിയിലുള്ള ഉപയോഗമാണെങ്കിൽ ഇത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ വളർന്ന വരുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മള് രക്ഷിതാക്കൾ മുതൽ കുട്ടികൾ മുതൽ എല്ലാ ആളുകളും ഇതിനൊരു അഡിക്റ്റ് ആകുന്ന രീതി വരുന്നു. അതായത് അത് അതിന് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ ടെ അടക്കം ഇതുപപോലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം ശരിക്കും പല രീതിയിലും വളരെ അപകടകരമായ രീതിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതായത് നമ്മളിപ്പ ചെറിയ കുട്ടികൾക്ക് തുടങ്ങുന്നത് തന്നെ നമ്മൾ രക്ഷിതാക്കളിലൂടെയാണ് അ ഒരു ശ്രദ്ധുറവ് അതിന് ശരിക്കും എടുത്തു പറയേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ എന്താ പറയാ നമ്മളിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ പലരും നമ്മളെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ് ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോ കരയുമ്പോ എന്താക്കാ നമ്മള് മൊബൈല് കൊടുക്ക അല്ലെങ്കിൽ മൊബൈല് വീട് വെച്ച് ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി വീഡിയോ കാണിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്‌ ഇതിന് ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതി വളർന്ന് പിന്നെ അതങ്ങട് കുട്ടികൾക്ക് അതൊരു അഡിക്ഷൻ പോലെ സംഭവിച്ച് പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിർ ബന്ധമായിട്ട് മൊബൈല് കാണണം പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചത് അമ്പിളി മാമനെ കാണിച്ചു തന്നിട്ടും അല്ലെങ്കിൽ എന്താണ് കഥ പറഞ്ഞും അങ്ങനെ പാട്ടുപാടിയൊക്കെയാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് കൊറേ കാർട്ടൂണ് പോലെ അല്ലെങ്കിൽ എന്താ പറയാ നല്ലതായിക്കോട്ടെ മറ്റു സിനിമകളായിക്കോട്ടെ അങ്ങ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്തിരുന്നാലും എന്താ പറയുക ആ ഒരു രീതിയിൽ അതായത് കരയുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ മൊബൈൽ ഫോൺ കൊടുത്ത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ തന്നെ അതിന്റെ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അത് സ്കൂള് പോയി അല്ലെങ്കിൽ മറ്റു ഗെയിമിംഗ് അതുപോലെ സംഭവങ്ങളിലേക്കൊക്കെ അങ്ങനെ വളർന്ന് വളർന്ന് ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇതില്ലാതെ പറ്റൂല ഇപ്പൊ നമ്മളായാലും നമ്മളെപ്പോലുള്ള ആൾക്കാരായാലും സാധാരണക്കാർ വലിയ ആൾക്കാരായാലും ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ എന്റെ ഒരു കാര്യം ഒക്കെ പറയാണെങ്കിൽ എനിക്കും അത്യാവശ്യം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഉപയോഗിക്കുന്നാളാണ് അതിടക്കിടക്ക്‌ വെറുതെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാ അല്ലെങ്കി വെറുതെ മെയിൽ നോക്കുക അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജ് വന്നുന്ന് ഇടക്കിടക്ക്‌ എടുത്ത് നോക്ക ആ ഒരു രീതി ഇപ്പോ ഉറങ്ങി എണീട്ട് ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു ഫസ്റ്റത്തെ കാ ര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാ എനിക്ക്‌ തോന്നുന്നു നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന അല്ലെങ്കില് നമ്മുടെ മറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതിന് പകരമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഉറങ്ങിയെണീറ്റ് ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷന് കാര്യമായി ട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു ആ ഒരു ശരിക്കും ആ ഒരു മോശമായ അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾക്കത് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല അത്രത്തോളം നമ്മൾ അതിന് അടിമപ്പെട്ടുന്നുള്ളതാണ് തോ എനിക്ക് തോന്നുന്നത് അല്ലെ?
അതെ മൊബൈൽ അഡിക്ഷൻ അതൊരു വല്ലാത്ത ഒര്ഒരു പ്രശ് മായിട്ട് തോന്നണുണ്ട് ഒന്ന് രണ്ട് വീ വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഗെയിം കളിച്ച് വല്ലാതെ എവിടെയോ എത്തിട്ട് ലെവൽ മാറിയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടു പോകുമ്പം കുട്ടിടെ കയ്യിൽ ഫോണ് ഇല്ല പക്ഷെ കൈ ഇങ്ങനെ അനക്കുന്ന ഒരു ഒരു ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ കണ്ടിരുന്നു അപ്പൊ എത്രമാത്രം ഇത് ഒരു ഒരു ജനറേഷനെ അത് ബാധിക്കുന്നുണ്ട് സിംപിള് വിഷയാണ് ഞങ്ങൾ ഒരിക്കല് ഞങ്ങൾക്കൊരിക്കൽ ക്ലാസ്സ് കിട്ടിയിരുന്നു. അന്നത്തെ ഒരു ഐ ടി വിദഗ്ധന്റെ ഒരു ക്ലാസ് ആയിരുന്നു മൂപ്പര് പറഞ്ഞിരുന്നു നമ്മളിൽ നിന്ന് അഥവാ ഒരു വളർ ച്ച എത്തുന്നത് ഇപ്പം നിലവിലെ ചെറിയ കുട്ടികൾക്ക്‌ ഒരു വളർച്ച എത്തുക എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പതിനെട്ട് വയസ് വരെയൊക്കെയാണ് അവരുടെ എല്ലാത്തിലും ഏകദേശമൊക്കെ ഒരു വളർച്ച വരുന്നത്. ബുദ്ധിയിലാണെന്നുണ്ടെങ്കിലും ശാരീരികമായ എല്ലാം ആ വളർച്ച വരുന്നത് വരെ അവരിൽ നിന്ന് ഫോണ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കില് അവർക്ക് ഓർമ്മക്കുറവ് മുതൽ പല പ്രശ്നങ്ങളും ചെറുപ്രായത്തിലേ കണ്ടു തുടങ്ങും. നമുക്കിപ്പം നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഥവാ ഒന്നാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുക്ക് ആ തീവണ്ടിയുടെ പാഠാണെങ്കിലും മറ്റു പാഠങ്ങളൊക്കെ നമുക്ക് ഒരു പ്രായം വരെ നമുക്കൊരു ഒരു ഓർമയു ഈ അടുത്തായിട്ട് ഈ ഒരു മൂന്നാല് വർഷത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് പലതും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ കഴിയാത്തെ. തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയം എന്തായിരുന്നുന്ന് വരെ പെട്ടെന്ന് നാവിൻ തുമ്പത്തുണ്ടാവും പക്ഷെ ഞമ്മക്ക് കിട്ടൂല. അതിനൊരു പ്രധാന പ്രശ്നമായിട്ട് മൂപ്പരന്ന് പറഞ്ഞിരുന്നെ ഇതാണ് നിങ്ങളുടെ സ്ക്രീനിങ് ടൈമ് വല്ലാതെ കൂടുന്നുണ്ടെന്നുണ്ടെങ്കില് ഓർമ്മ ശക്തി വല്ലാതെ കുറയും. ഒരു ഏകദേശം ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വല്ലാത്തത് പ്രശ്നമായി തോന്നി നമുക്ക് ഈ ഓർമ്മ കുറവ്ന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമുക്കത് ചില കുട്ടികൾ അഥവാ ചില കുട്ടികൾക്കൊന്നും അത്ര പഠിക്കാൻ ശ്രമിച്ചാൽ അത് ഓർമ്മയിൽ നിക്കി ന്നില്ല അപ്പൊ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് നോക്കും എന്താണ് ഈ കുട്ടിടെ വീട്ടിലെത്തിയാൽ എന്താണ് പരിപാടി എന്താണ് ശ്രദ്ധിക്കുക അപ്പൊ പറയലുണ്ട് വീട്ടിലെത്തിയാല് ഇവനിക്ക് ഇത്ര സമയം ഞങ്ങള് ഫോൺ അനുവദിക്കാറുണ്ട് എന്നാല് ആ ഫോൺ അനുവദിക്കാതെയുള്ള തീരേ ഇല്ലാത്ത ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടി വ വളരെ മുന്നോട്ട് വന്നിട്ടും ഇങ്ങനെയുള്ള കുട്ടി കുറച്ച് ബാക്ക്ഔട്ട് ആയിട്ട് ഏതൊ ഒരു രാജ്യത്തിന്റെ പേരെയാണ് രാജ്യത്തിന്റെ പേര് വിട്ടു പോയ്. ആ നാട്ടില് നടപ്പില് വരുന്ന ഒരേ ഒരു വിഷയം പതിനെട്ട് വയസ് വരെ അവിടെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കില്ല ആ കുട്ടികളിലും അഥവാ അവരുടെ നാട്ടിലെ ഒരു സംസ്കാരമായിട്ട് അവരത് മാറ്റിയിട്ടാണ് അതുകൊണ്ട് തന്നെ അവരെ കുട്ടികളിൽ അതൊരു വല്ലാതൊരു പോസിറ്റീവ് ആയിട്ട് അത് അവര് വല്ലാതെ എടുത്ത് പറയുകയും അത് അവരുടെ നാട്ടിൽ തന്നെ എത്രത്തോളം അത് ഉഷാറാക്കി എന്നുള്ളതും പതിനെട്ട് വരെ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഉപയോഗി ക്കേണ്ടത് മറ്റു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രായമായിട്ടാണ് അപ്പൊ അതുവരെ അങ്ങനെ കൊടുത്തിട്ട് ആ കുട്ടി പിന്നീട് അതിനൊരു നല്ല പോസിറ്റീവായി എടുക്കുകയും പിന്നെ അതിനനുസരിച്ചിട്ട് അവര് ഉപയോഗിക്കുന്ന കൊണ്ട് അവരുടെ നാടിനും അവരുടെ കുട്ടികൾക്കും അവരുടെ ഒര് ഒരു ഫാമിലി സെറ്റപ്പ് പ്പ് തന്നെ മാറുന്ന ഒരു ശൈലിയിലാ ഉള്ളേന്ന് തോന്നുന്നു.
അതെ ശരിക്കും അപ്പൊ എനിക്ക്‌ തോന്നുന്നു നമ്മൾ ഇതുവായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അതിന്റെ നല്ല വശങ്ങളും അതിന്റെ മോശ വശങ്ങളും നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോ എനിക്ക്‌ തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ അവസാനിപ്പിക്കാല്ല?
ഓക്കെ ശരി.